ഹലോ
കേക്കണ്ടോ?
അ കേക്കാം നമസ്കാരം.
ഹമസ്കാരം
ആ ഇന്ന് ങ്ങൾക്ക് മറ്റെ പരിപാടി ഒന്നുംല്ല
ആ ആ ഇന്ന് അൻക്ക്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
ച പക്ദി
നെല്ലിമറ്റം പകുതി ഇതാടാ പൊട്ട സെന്റ് ജോൺസ്.
ആ ൻക്കറിയാൻ പാടില്ല. ആർബിസി ണ്ടായില്ല പിന്നെ നമ് പിന്നെ ൻ നമ്മുടെ മറ്റേ സെന്റസസ് സ്കൂള് മിക്സ് ആക്കാൻ പോവാ.
ആന്താറ്റിയേ?
ആ മിക്സ് ആക്കി പിള്ള പിള്ളേര് കേറി.
ഇപ്പ ആ ഇപ്പ ഇപ്പം ആപ്പത് പി പിള്ളേരുണ്ട് പിള്ളേര്. മൂന്നിലും നാലഞ്ചിലൊക്കെയിട്ട്.
ഏ ആ പിന്നെ പണിക്ക്
ഓപ്പൺ ആയില്ല ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ബിസ്മി ഹോട്ടൽ
ഓഹോ
ഒന്നരക്കിലേക്കഞ്ചാവ്
പാടാ മോടാ പാടഹ് ന്നോ
പാടാ നല്ല പാടാ ഒറ്റക്ക് ഇര്ന്ന് പണിച്ച് ൻ്റെ പോന്നെ എന്നാ പണിട്ക്കണംന്നറിയോ അടി തന്നെ അടി രാവിലെ പത്ത് മണി തൊട്ട എങ്കി ഇവിടന്ന് അടിച്ചോണ്ടിരിക്കണം.
എത്ര മണിക്കൂറ് വേണതു
ഇന്ന് പത്തുമണിക്ക് പോയിട്ട് ഒര് ഒരേഴ് മണി വരെ അപ്പൊ കൂട്ട് പതിനൊന്ന്, പന്ത്രണ്ട് പിന്നെ ഒന്നും രണ്ടും കൂട്ടണ്ടാ. മറ്റൊ ന്ന് ന്നു രണ്ടും കൂട്ടണ പള്ളി പോയിക്ക പർഞു.
ആഹ് ഓർക്കെ അപ്പൊ ഒരു ഒരൂസം എത്രയാ ആയിരത്തി അഞ്ഞൂറ്യോ
പറയാൻ പാടില്ല പ പൈസ പോര്ണില്ല ഞാൻ പറഞ്ഞു പൈസ കൂട്ടി ന്ന് നാളെ നാളെ കിട്ടും എന്തായും
ആഹ് നിനക്കിപ്പം വ്യാഴാഴ്ച ക്ലാസ് ണ്ടാന്നോ?
വ്യാഴാഴ്ച ക്ലാസ് ണ്ടാന്നു. ഞാൻ പോയില്ല എനിക്ക് ചെറുതായിട്ട് ഇത് അടിച്ചു മറ്റേ ഫുഡ് പോയ്സൺ അടിച്ചു.
അഎങ്ങനെ
അത് മറ്റേ നീ പർഞ്ഞില്ലേ വിം വെള്ളിയാഴ്ച്ച എന്നും പൊറത്ത് ന്ന് തി തീറ്റയാക്കുംന്നാ
ഏഹ്
അത് മറ്റേ ചം ബുദ്രാഴ്ച പോയി പൊർത്ത് ക്ക് തിന്നാൻ ഒരു കാല് എടക്ക് ഒര് ഒര് കാലിലൊക്കെ കടെ പോയിട്ട് ഒര് തീന് ബിരിയാണി തിന്നു ഇന്റെ പ്പൊന്നോ
ഏത് കടേലെടാ?
ഏതോ ഒരു മൂട്ടില കടേല് തിന്നിട്ടാണെ എൻക്ക് വയറിളകിലാണ് ഛർദ്ദിയോ എനിക്ക് എന്തൊക്കെയാണൊ എന്തോ
ഏഹ് അതെവിടെയ്ള്ള കടേ അത് അത് പറഞ്ഞേ കറക്റ്റ് പർഞ്ഞേ.
നമ്മുടെ ലളിതല്ലേ ലളിതയില്ലേ അഹ് മ റ്റെ പീറ്ററേ ആഹ് താ അതും കഴിഞ്ഞ് കൊറച് പോകുമ്പോ ഇപ്പറത്തെ സൈഡിലെ കടയ്ണ്ട്.
അ അ അ അ ആഹ്
ചാ പർഞു
ഏഹ് ഇന്നലെ കളി കണ്ടാന്നോ പോർച്ചുഗലിന്റെ
കണ്ടില്ല ഇന്നില്ലേ അർജന്റീന കളി.
ഇന്നർജൻ്റീന കളിണ്ട്. ഇഗ്ഗതിപ്പാ കാണാനുള്ള ജയിക്കാൻള്ള കളി കാണാൻള്ളതാ.
ആ ക്ക് കാൺണോ?
കാണണം പിന്നെ എനിക്ക് കാണണ്ടേ.
എപ്പളാ കളി മൂന്നരിക്ക്യോ?
മൂന്നരക്ക് കളി കാണണം.
ഉമ്മ അടു പ്പി പ്പ വര്ന്ലേ റ്റ മറ്റേ ഇപ്പ ഏ ഏറ്റവും മറ്റാ തപ്പളി ബ്രസീലിന്റെ ബ്ര ബ്രസീ ബ്രസീലും ഇം ഗ്ലൻ്റും
ബ്രസീല് നോർവേ ആണോ.
അഹ് നോർവേ ഹാ ഹാളെന്റെ കറി അടിയന്നെ അടി.
അത് വല്യ ടഫ് ഒന്നും അല്ല പിന്നെ.
ആഹ് നീ പറ സാലി ചെയ്യും
ടഫ് ആണ് പക്ഷെ ഭയങ്കര ടഫ് കളിയൊന്നല്ല അതൊക്കെ ബ്രസീൽ എന്തായാലും ജയിച്ചോടാ നീ എന്നാ ഈ പറിണെ. അത് ബ്രസീൽ പിന്നെ നോറ ബ്രസീൽ നെ തോൽ എനിക്കങ്ങന ടീമൊന്നുല്ല അല്ലെ ബ്രസീൽ വല്ല ഭാഗിലാണ്ട് തോറ്റുപോയല്ലുള്ളു അല്ലാണ്ടെങ്ങന തോക്കണേ
ഹാട എൻക്ക് ഹാളണ്ടിനാത്രേ പേടിള്ളൂ അവരെ മതിയായി മനുഷ്യന്മാരാ
ഒരു മതിയായ മനുഷ്യന്മാരാ അതൊരു സംഭവ ഭയങ്കര വലൃ മനുഷ്യന്മാരാ അവര്
ആ അവര് മറ്റേ ഒന്ന് മറ്റേ കോണ്ട്രകിട്ടവെന്നാ അടിക്കുന്ന്
ആഹ് അത് ശെരിയാ അത്ങ്ങളിപ്പ
കോരാ അവര് ഏ ഇങ്ങൾ ഗോതെടുത്തേണം ഗോളടുത്തേണം മറ്റേ സറ്റ്പീസിലൂടെയ
ഉം അത് ശെരിയാ ഹെഡെയ്ത് കുത്തെയ്തു അയിനാത്ത് ഒരുത്തനുണ്ടാ ഏഴടി പൊക്കൊള്ള ഒരു പ്ലെയറുണ്ട് ഫോറേഡ തന്നെ ഹേ ഏഴടിട തോടാകാണ്ടെ അവന് ഹാൾഡിനേക്കാ പൊക്കൊണ്ട് അവ ഹാളിനേ ക്കാ പൊക്കൊണ്ട് പുള്ളിക്ക് ഏതായാലും
എന്തായാ മറ്റേ കളി കാണം മനസ്സിലാവും ഈ ഈ ഇ മറ്റേ ഇവമാര ഭാഗത്ത് മറ്റേ ഗ്രൗണ്ടിങ്ങനെ പൊങ്ങിരിക്കണ പോലെ
ആഹ് ബ്രസീൽനെ
ഇല്ലല്ലോ എന്താലേ ഇങ്ങനൊക്കെ പോയി ഏ ഇത് പിന്നെ ഒന്നുല്ല ഇങ്ങൾ എന്താലേ എന്തു മഴയാണ് അ അങ്ങൊട് മഴയുണ്ടോ
ഇ ഇപ്പൊ പെയ്തോണ്ടിരിക്ക അത് ഇപ്പ ഹൈറൂന് എന്താണ്ട് പനി പിടിച്ച് പനിപിടിച്ചിട്ട് നേരെ കൊണ്ടോയിട്ട് വെരുവ
ഓ ഞാപ്പൊ കൊടയുംചൂടി റോ റോഡിലാണ് വീട്ടിലിര്ന്ന റൈഞ്ചൂല പറീഇല്ല
കൊടേൻചൂടി പൊറത്ത്ക്ക പ്രാന്തനൊക്കെ
അ നിന്റെപ്പ ഇതാവൂലോ അഞ്ച് ഗോളാവുല്ലോ അപ്പറയാലോ ഇൻ
എന്റാ അഞ്ച്ഗോളായി അഞ്ചു കോളായത് ഓരെണ്ണം നിന്നെ വിളിച്ചിട്ട് കട്ടായില്ലോ നീയെടുത്തില്ലോ അപ്പൊ അങ്ങനെ ഒരു കോള് അപ്പ അങ്ങനെ ഒരു കോള് പോവും പിന്നെ അൻസാനവിളിച്ചിട്ട് കോള്എടുത്തില്ല അത് ഒരുകോള് പോയി അങ്ങനെ കൊറെ പോയി ആഹ്
അപ്പൊ എപ്പ ഈ ഏ ഈ മറ്റേ എപ്പ കിട്ടു ഇത്
അതറിയാമ്പാടില്ല
ഏ പറഞ്ഞ് അഞ്ചു ഗോളവും കിട്ടുമെന്ന്
അഞ്ചു കോളാവുംമ്പോ ഇത്രയാകൂന്ന് കാണാന്ന്റിയാ വേണ്ടിയ ആരുനെ കൊണ്ടോയിട്ട് എന്നായി അഞ്ചെടുക്ക് അഞ്ചുകിട്ടി ആഹ് പിന്നെ എന്നാ പരുവാടി
പിന്നെ എന്നാ പരിപാടി മഴ ആവണ് ഈ ഒരു കോളുങ്കളിംമേഇണ്ടാവുള്ളൂ ഈ മഴയെത്തിനാ പറന്നോം
ഭയങ്കര മഴയാണാ
ഒ യായ
ഏഹ് പക്ഷെ ഇവിടെ അത്രേം മഴയില്ല ഇവിടെചാറ്റല
ഇവ്ടെ നല്ല മഴയാ
ഉം നാളെ പണിണ്ടാ
നാളാ നാളെയാണ് നേരത്തെ ശിശി ഒരു മറ്റേ ഈ ശമ്പളം കിട്ടണ്ടേ
ഓ ശനിയാഴ്ച്ച
ശനിയാഴ്ച വാ നല്ല പണിയായിരി
നിങ്ങ എത്രോസംപോയി രണ്ടുസോ മൂന്നൂസോ പോയോ
മൂന്നോസംപൊയി വ്യാഴം, വെള്ളി, ശനി
ഉം. വ്യാഴം, വെള്ളി, ശനി ഓക്കെ, ഓക്കെ ആഹ്.
ബ്ലാ ബ്ല ബ്ലാ ഞാഒരു ഹെയർ ഡ്രൈയർ ഓഡറെയിതിട്ടുണ്ട് അത്
ഏത്? ഏഡ്ര എത്രടെ?
അയ്യാ തൊള്ളായിരത്തി ചില്ലറേടെ.
നല്ലതാണോ?
മൂന്ന് വർഷല്ലെ വാരന്റിണ്ട്. മറ്റേ ഇത് ഇന്ത്യ മറ്റേ നോവേടെ, നോവേടെ.
നോർവേയോ?
നോവ, നോവ, നോർവേല്ല. നോവ.
നോവ അതല്ല.
നല്ലായിരിക്കും
അല്ലെ ആയിന്റെതാസാനം ആയിന്റെ നോ നോ ആയിന്റെ നോർവേനെ ആയിരം രൂപെടെ ഹെയർഡ്രയർഒന്നും കൊള്ളൂല എറക്കാ ഒറപ്പാ. അക്കെ ചാത്ത സാനായിരിക്കും.
അവടെ നമ്മുടെ കയ്യിലുള്ള പൈസോട്ത്ത് വാങ്ങിച്ചായി ഈടൊന്നുംമേണ്ട ഞാനൊക്കെവിടെ കടർന്നൊഞ്ഞേല്ല എട മൂ, മൂന്ന്, മൂന്ന് വർഷം വേരന്റിണ്ട്.
നിനക്ക് ഏ ഡ്രൈയർച്ച് ഏ ഹെയർഡ്രയറിങ്ങോണ്ട് ഇപ്പ നിനക്കെന്താപകാരം.
ഏടയറോണ്ട് നല്ലഉപാര ഈ കുളിച്ചഴിഞ്ഞിട്ട് മു മ്മ കോഡ്തി പോവുമ്പോ കുളിച്ചീ മുടി പയ്‌ങ്ങിപോകുമ്പോ മറ്റേ ഹേഡ്രയറോണ്ട് ചീപ്പൊണ്ട് ഈരിവെച്ചയ്ഞ മുടി നേരെരിക്കും.
ആ എട ഇൻസ്റ്റാഗ്രാല് പെണ്ണുങ്ങളൊക്കെ ഫോളോയ്തൊ?
ഇന്റെ പൊന്ന അ ഇണ്ട്, ഇണ്ട് അ ഞാൻ ചൊയ് ഇൻസ്റ്റണ്ടാവോന്ന് ചൊയ്ച്ച്ഞാ
അതായത് കോളേജ് ക്ലാസിന്റെ ഗ്രൂപ്പ് തുടങ്ങിണ്ടാവല്ലോ ഏതാ ആാരെലും.
ഇല്ല ല്ലാ ഗ്രു ഗ്രുപെന്നും ഇതെന്തെ ഇപ്പൊ തെടതോങ്ങിട്ടില്ല.
ആനന്ക്കനെ ളെളതി ഗ്രൂപ്പ് തുടങ്ങില്ല അന്ന് എടുത്തോനോക്കല ഉള്ളെ. അത് വീഡിയോ എടുക്കണ അങ്ങനെ ആരലും ഉണ്ടോ? വീഡിയോ ഫോൺ ഐ ഫോൺ ഉള്ള കൊറേവരാ ആണല്ലോ.
ആ എന്തേ
ആ അപ്പോ അതിത് ഏതൊരുത്തും വീഡിയോ എടുക്കാനായിരിക്കും വീഡിയോ ഫോട്ടോക്ക എടുക്കേ വെച്ചാന ആരിക്കുള്ളു.
ഓ മറ്റേ
ചെറുക്കന്മാര് എതേരുണ്ടടൊ നാപ്പത് പേരോ ഇരുപത് പേരോ
ചെറക്കന്മാര് പതിനഞ്ച്, പതിനെട്ട്, ഇപ്പ പ പത്തൊമ്പതിനഉള്ളു.
ഏ കൊറവാലേ?
പെണ്ണിങ്ങളാ ളൂള്ള്
ഉം ഭാഗ്യവാൻ നീ എന്ത് ഭാഗ്യവാനാടാ
ഒരു ബെഞ്ചില് മൂന്ന് പെണ്ണിങ്ങളു ഒരാണും.
എനിക്കൊക്കെ അങ്ങനത്തെ ഭാഗ്യലല്ലാന്ന് പറഞ്ഞാ അവസ്ഥയേ ഓർക്കണേ
എനിക്ക് കൊരു പരിചയോപരി പരിചയവണ്ടെന്ന് പറഞ്ഞരിക്ക്പ ഇവര് മുന്നിക്കത്തെ തത്തതൊ തൊ തൊട്ട കേ ഇന്ത്യക്ക് ന്തേര്
നേരെയില്ലിലെക്കെ പൊങ്ങാത്ത സാനം പൊങ്ങേ?
അങ്ങനെ പൊങ്ങൊന്നില്ല അത് മനുഷ്യല്ല ഒര് എന്തോ പോലെ
അ അആഅ്
ഒഠ ഒമറ്റേ പത്ത് മിന് റ്റാആവാറേ കേപ്പ കട്ടാവയ്ന്
പത്ത് ന്ല്ല പന്ത്രണ്ട് ന്ല്ല കററ്റാണത് പിന്ന് പിന്നെ എന്നെ ലൈസൻസൊക്കെ എടുക്കില്ലേ?
എടുക്കണം പ്പൊ ക് ഇല്ല പഠിക്കണം പൈസക്ക് ഇത്തിരി ടൈറ്റാണ് അത് പ്പം ചെയ്യാതിരിക്ക്ണേ.
സേവിംഗ്സ് എല്ലാം ടായില്ലേ?
സേവിങ്സ് ഒന്നുല്ലാ
ഒര് ഒരും
ഒരു രൂപല്ലാ ഇപ്പൊ ഇപണിക്ക് പോയി കാഷ് ക് കിട്ടി കഴിഞ്ഞാല് എന്തിലാവുള്ളൂ. ഫോൺ ഫോണന്റെ റീചാർജ് വിക്കാറ് ഇ ഇന്നും നാളെ കൊണ്ടെക്കേ തീരും.
ആ പ്പപണിക്കണ പൈസൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ച കോളേജ് പോകാനുള്ള പോലും ഇല്ലല്ലോ ഉള്ള
അ അ് ഇ എവിടന്ന് ഞാ ഇപ്പൊ ഒരു ഹെയർ ഡ്രൈവറെവാങ്ങിച്ചയി ഞാൽആവാ അപ്പ തീരും. എല്ലാം കൂടി ഇത്
അയ്ന് അ ആയിൻവെച്ചാരാ നല്ലേ പുള്ളി പറഞ്ഞേ അതിന്നിക്കാക്കയല്ലെ?
എൻ്റി കാക്കയൊന്നല്ല നീ എവിടെ ഓർത്തെ
നീ പോണതാ മറ്റോടത്തേക്ക അക്ബർ ഷെയ്ഖിന്റെ കടയിലേക്ക് തിരിയണ വഴിയിലുള്ള അവിടെയ ള്ളല്ലേ?
അപേക്ഷിച്ചളാ മറ്ററ്റ രത്ത മറ്റേ റത്തൻ്റെ കട വേറെയാ പരൂവ് തെ ആപ്പൂസക്കട. ഞാൻ പുൾച് കടയില്
ആ അത് വേറെ നീ അത് എവിടെ നിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണോ?
കുറച്ച് മതി നീ മറ്റേ വീട്ടിലാരു പറഞ്ഞിട്ട് ആയി ര്‌രുട്ട് ഞാൻ വീട്ടി പറഞ്ഞക്ക്ണു മറ്റൊരു അഞ്ഞൂറൊക്കെ കിട്ടന്ന് പറയാണ്
അപ്പൊ നേർത്തെ എനിക്ക് എങ്ങനെയായിരുന്നു?
മ് നേർത്തെ നേർത്തൊക്കെണ്ടാ വെള്ളൂ
നേരത്തെ ഇത്രയും പൈസ ഉണ്ടാവന്നോ?
അ അ അത്ര ഇണ്ടായില്ല കൊറച്ച് കൊറവായ്രുന്നു.
അഞ്ഞൂറ് പോലും ണ്ടാന്നില്ലേ?
അഞ്ഞൂറ് അല്ല അഞ്ഞൂറൊക്കെ ഉണ്ടാവന്നു ഒരൂ ആ ആയിരത്തി ഇരുന്നൂറൊക്കെണ്ടാവു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറൊക്കെ.
ഒരു ദിവസാ?
ദിവസല്ല ആഴ്ചെ മൂസ് കൂടുമ്പ
ആ യ്യേ ആഴ്ച്ചേലിത്രേം പൈസ എനി തന്നോണ്ടിരുന്ന നീ മണ്ടനണോടാ ചോയ് ക്കെണ്ടളിയ പൈസെക്കെ.
ഒരു എൺ ഒരു ആ ഇപ്പൊ പണി പഠിച്ചോ?
ഇത് പഠിക്കാണ്ട്ന്നെ ഓ ഓറ്റ പോലട്ട് ഓള കെടന്ന് ഞാൻ കാണിക്ക കാണേണ്ടി
എട അല്ല ഒരുസം നിനിക്കൊരു എണ്ണൂറെങ്കിലും വെച്ച് പറഎൻ്രാ
ആക്കെപ്പ ഇപ്പൊ പറഞ്ഞല്ലേ ഒള്ളീ ആ, ആയി ആയി തലംറഞ്ഞല്ലോ.
അപ്പം മൂവായിന്റായാലോ
ആ ഞാനന്റെ വീട്ടി പറയാ അത്രം കിട്ടൂലൊ ഒരു അഞ്ഞൂറ് കിട്ടൊ അന്നത്തെദിവസം.
ഏ അയ് എന്നാലും സെയി പൈസേനല്ലേ ആഴ്ചെലായിരത്തിഞ്ഞൂറ്അ.
അങ്ങനെറഞ്ഞോളു ആഴ്ച വീട്ടില കിട്ടുന്ന്റഞ്ഞ അപ്പ തലർക്ക ഇല്ലാത്ത